ഓ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആ എന്താണ് നമുക്ക് എന്ത് ഫുഡൊക്കെയാണ് ഇഷ്ടം കഴിക്കാന്
എനിക്ക് എല്ലാ തരത്തിൽള്ള ഭഷ്ണത്തിനോടും ആ താല്പര്യണ് പക്ഷെ എന്നാലും നമ്മള് മാംസാഹാരങ്ങനെ പൊതുവേ കഴിക്കാറില്ല മാംസാഹാരത്തില് ആ കൂടുതൽ ഉപയോക്കാവുന്ന മത്സ്യങ്ങളാണ് കൂടുതൽ ഉപയോക്കാറുള്ളത് നമുക്കീ ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് ആഹാ നമ്മുടെ ഇതിനു ആരോഗ്യത്തിനു ഹാനികരം മായിട്ടുള്ളത് കാരണം കൂടുതൽ മത്സ്യവിഭവങ്ങളാൺ കൂടുതൽ മാംസഹാരത്തിൽ ഉൾപെടുത്താർ ള്ളത്
മ്മ്
പിന്നെ നമ്മൾ പക്ഷെ ഇലക്കറിയാണ് കൂടുതൽ ഹേ... ഉപയോഗിക്കുന്നത് വരും തല മുറക്ക് ഏറ്റവും ഗുണകരമായിട്ട്ള്ളത് പച്ചക്കറിയാണ് അതും നമ്മടെ പറബ് കള് ണ്ടാക്ക്‌ന്ന
മ്മ്
ഈ തവണ ഏട്ടന്റോടെ താണെന്നണ് ഞാന് ആ താല്പ എനിക്ക് ഓന്നത് എങ്ങനെയുള്ള ഭക്ഷണത്തിനോടാണ് താല്പര്യം
ഞാ എനിക്ക് താല്പര്യം അതുപോലെ നമ്മെ വീട്ട്ല്ണ്ടാക്ണ ഭക്ഷണങ്ങളാണ് നമ്മള് പൊറത്ത്‌ന്ന് അത്ര അങ്ങനെ വാ വാങ്ങി കയ്ക്കാറില്ല കാരണം അത് നമ്മൾ ഹെൽ ത്തിനൊന്നും അത്ര നല്ലതല്ലാത്തൊണ്ട് നമ്മള് വീട്ടിലെന്നെ കുക്ക് - ഏത് കഴക്കലാണ് എല്ലാം
അതെ അങ്ങനെ അത്തരം വിഭവങ്ങളാണ് ഏറ്റവും നമുക്ക് നല്ലത്
ആ ആ
മ്മ്
പിന്നെ
ആഹ പറഞ്ഞോളൂ
വെച്ചിറ്റബിൾ ഏത് തരം വെജിറ്റബിളാ ഏറ്റവും ഇഷ്ടം
നമ്മള ഇലക്കറികളിലാണെങ്കില് ചീര നമ്മടെ കണ്ണിനും നമ്മുടെ മു മുടികൾക്കും ഒക്കെ നല്ലൊരു ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് ചി രാ അതേപോലെ തന്നെ നമ്മുടെ പറമ്പുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ മുരിങ്ങയില
ആഹ് ആഹ്
മുരിങ്ങയില ചീര പിന്ന അതേപോലെ തന്നെ ഉം പയറ് വർഗ്ഗങ്ങളിലാണെങ്കിലും അതെല്ലാം നല്ല പ്രോട്ടീനുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇത് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് കൂടുതൽ ഇപ്പ മഴക്കാലത്തിന് തൊട്ട് മുൻപ് വരേ നമ്മട പറിമ്പ്കളിലൊക്കെ കാണു നമുക്ക് കിട്ടുന്ന സുലമ്പമായി കിട്ടുന്ന ചക്ക എല്ല് എല്ലാ എന്താ പറയുന്ന എല്ലാ അസുഖങ്ങൾക്ക ഉള്ള പോലും ഏറ്റവും നല്ല താണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ചക്കയുടെ വിഭവങ്ങൾ ചക്ക പ പച്ചക്കാണെങ്കിലും പഴുത്തതാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണല്ലോ ചക്ക
അതെ അതെ
അപ്പൊ എന്റെ അഭിപ്രായത്തില് ഇപ്പം ആ പറഞ്ഞോളൂ
അല്ല താ നിങ്ങള്ൾ പറഞ്ഞോളോ
അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ശരിക്കും നമ്മുടെ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊടികളിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണെന്നാണ് എന്റെ ഒരു താല്പര്യം
ആ ആ അതാണ് ഏറ്റവും നമുക്ക് നല്ലത് ലെ നമ്മുടെ വീട്ടിലൊക്കെ നിറയ ച ഇപ്പ ചക്കകാലയാണ് നറയ ചക്ക ഉണ്ട് നമ്മൾ രാവിലെയും ഉച്ചക്കും ഓരോന്ന് അതിനു പറ്റിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴക്കാറുണ്ട് സത്യം പറഞ്ഞാ മടുത്തു കൊറേ കഴച്ച് കഴച്ച്
അതെ പക്ഷെ ഒന്ന് നമ്മൾ മന നസിലണം നമ്മ കോവിഡ് വന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് നമുക്ക് ആ സമയത്ത് നമ്മുടെ പറമ്പുകളിൽ നി എല്ലാ വിഭവങ്ങളും നമ്മള് ഒരു മടി കൂടാതെ നമ്മൾ കഴിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഇപ്പൊ നമുക്ക് ആ ഒരു കാലഘട്ടം മാറിയതോടുകൂടി വീണ്ടും നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്
ആ അതെ ശരിയാണ്
അന്ന് എന്തെങ്കിലും കിട്ടിയാൽ മതിയന്ന് പറഞ്ഞ രുന്ന കാലഘട്ടത്തിലെ ഒരു മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോലും പസ്പരം പോകാ പറ്റാതിക്കലും കി കട്ടിയാൽ മതി ഭക്ഷിക്കാന്നു ള്ള ഒരു അങ്ങനൊ ഒരു അഭിപ്രായത്തിരുന്ന നമ്മളാണ് ഇന്ന് നമ്മൾ ഫാസ്റ്റ് ഫുഡിന്റെ ഫുഡിന്റെ പിന്നാലെ പോകുന്നത്
ആ അതെ ശരിയാണ് ഫാസ്റ്റ് ഫുഡ് കഴിച്ച നമുക്ക് ഒരിക്കലും അത് ഗുണം ഇല്ല നമുക്ക് ദോഷം മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ ഹെൽത്തിനും ഓരോന്നിനും കേടാണ് നമ്മ മാക്സിമം അത് ഴ വക്കല് തന്നെയാണ് അല്ലെ നല്ലത്
ആ അതെ അത് ഈ യുവതലമുറയില് ഇപ്പോഴത്തെഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത് എത്ര തന്നെ നമ്മൾ പറഞ്ഞ കൊടുത്താലും അവർക്കിപ്പ ഇപ്പ നമ്മള് ഒര് വീട്ടിൽ നമ്മള് പണ്ട് കാലത്ത് ബാക്കിയുള്ള തലമുറകളിൽപ്പെട്ട ആളുകളൊക്കെ പണ്ട കാലത്ത് ഇഡ്ലി ദോശ പുട്ട് ഉപ്പ്മാവ് ഇങ്ങനെയുള്ള വിഭവങ്ങൾ കഴിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പ്രഭാത ഭക്ഷണമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രഭാത ഭക്ഷണം അത് നമ്മള് അങ്ങനെയുള്ള വിഭവങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ർക്കെങ്കിലും ഇഡ്ലിയോ ദോശയോ പുട്ടോ എന്തെങ്കിലും കൊടുത്ത കഴിഞ്ഞാൽ അവർ ആ പാത്രത്തില നോ ക്കുക പോലും ചെയ്യില്ല..
അത.
പക്ഷെ അത് മാറ്റിയെടുക്കേണ്ടത് നമ്മളെപ്പോലെ. വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെ അത് മാറ്റിയെടുക്കേണ്ടതാണ് കുട്ടികളോട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് ആ കുറച്ച് സമയത്തേക്ക് മാത്രം മുള്ള ഒരു രുചി രുചി മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങടെ ഭാവിയിൽ നിങ്ങൾക്കത് നിങ്ങടെ ആരോഗ്യത്തിനെ... പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഈ യുവതലമുറയ്ക്ക് പറഞ്ഞ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്
അതെ തീർച്ചയായും അത അങ്ങനെണ് നമ്മളും നമ്മളെ വീട്ടിലൂണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ നമ്മള് കാണാറ്ണ്ട് അവർക്ക് ഇങ്ങനത്തൊക്കെ കൊടുത്താല് അവരത് അത്ക്ക് തിരിഞ്ഞുനോക്കൂല അവർക്ക് വല്ല പൊർത്ത്ന്ന് വാങ്ങണ ഭക്ഷണംമാത്രം പറ്റുള്ളൂ
അതെ അതെ അത് എറ്റവും ആ ഡോക്ടർമാര് ഇപ്പോൾ പറയുന്നത് ഗവേഷണത്തിൽ പറയുന്നത് ഏറ്റവും ദോ ഷകരമായിട്ട് നമ്മളെ വയറിനെയും കുടലിനെയും ബാധിക്കുന്ന എറ്റവും വല്യയൊരു ഭക്ഷണമാണ് പൊറോട്ട.
അതെ അതെ മൈദ വെച്ച്ണ്ടാക്കണ
അത് ആ സമയത്ത് നല്ല രുചിയായിരിക്കും പക്ഷെ ഈ മൈദ എന്നുള്ള ഒരു വസ്തു അത് ദഹന പ്രക്രിയെ ഒരുപാട് ബാധിക്കുന്നതാണ് അത് ദഹിക്കണമെങ്കിൽ തന്നെ ഇന്നൊരു ഒരു രണ്ട് പൊറോട്ട കഴിച്ചാൽ തന്നെ അത് ഒരാഴ് ചെങ്കിലും പിടിക്കും അയ്ന്റെ ദഹനപ്രക്രിയ പൂർണ്ണമായിട്ടൊന്ന് വരണന്നുണ്ടെങ്കിൽ.
ആ അതെ
പിന്നെ ഇയാളുടെ വീട്ടില എങ്ങനെയാണ് രാവിലത്തെ പ്രഭാതഭക്ഷണം ഉച്ചക്കുള്ള ആഹാരം രാത്രി നിങ്ങള് എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഏതൊക്കെ രീതിയിലുള്ള ഭ ഭക്ഷണമാണ് ഉണ്ടാക്കാറുള്ളത്
നമ്മള് നമ്മുടെ വീട്ടില് രാവിലെ ഇന്നും നമ്മള് ഇങ്ങനെ പറഞ്ഞപോലെ ദോശ പു പുട്ട് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെണ്ടാക്കും അതിൽക്ക് നമ്മള് കറിയായിട്ട് നമ്മളെ വീട്ടില് കടല ചെറുപ്പയർ അങ്ങനെ തന്നെ ഉപയോഗിക്കാറ്. കൂടുതലും പിന്നെ ഉച്ച ഉച്ചക്ക് നമ്മള് കൂടുതലും പ്രിഫ പറയ്ണത് വെജിറ്റബിൾസ്ന്നെണ് നമ്മുടെ വീട്ന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല കൃഷിള്ള സ്ഥല ലത്താണ് നമ്മള് അതിൽ നിന്ന് കിട്ടുന്ന കൊറേ വെജിറ്റബിൾസ് അതേപോലെ എലവർഗ്ഗങ്ങളും ഉച്ചക്ക് കറി യിട്ട് കൂട്ടും അതായത് മുരിങ്ങ അതൊക്കെ ഇടുത്തിട്ട് കറി വെക്കും. പിന്നെ രാത്രി നമ്മള് സെയിം അതുപോലെ തന്നെയാണ് ചെയ്യാറ് ചോറ് തന്നെ കഴിക്കാറ് അല്ലാതെ ചപ്പാത്തി വെറൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല മ്മള് ചോറ്ന്നെ കയിക്കും അങ്ങനെ താങ്കളുടെ വീട്ടിലോ എന്താ എങ്ങനെണ് ഉപയോഗിക്കാറ്.
രാവിലെ സാധാരണ നമുക്ക് നമ്മള ഈ ആരോഗ്യത്തിനെ കുറിച്ചൊക്കെുള്ളരു ബോധവാന്മാര ള്ളഒരു ആ ഒരു ചിന്താഗതിയിൽ പോകുന്നത് കൊണ്ട് രാവിലെ കഴിവതും നമ്മൾ ആവിയിൽ വേവിച്ച് ച്ചെടുത്ത പ്രഭാത ഭക്ഷണമായ ഇഡ്ലി ഇഡ്ലി അതേപോലെ തന്നെ നമ്മള അപ്പം അ പ്പന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ നാടുകളിലേക്കും വ്യത്യാസം ഉണ്ടാവും നമ്മൾ അരി അര ച്ച് നമ്മളെ കിണ്ണത്തപ്പമായിട്ടുണ്ടാക്കുന്ന അപ്പം നിങ്ങടെ നാട്ടിൽ എനിക്ക് പറയുന്നത് എന്താന്നറിയില്ല നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത് അതു ഉണ്ടാക്കുന്ന കുറച്ച് ഇഡ്ലി തട്ടിൽ തന്നെ ഉണ്ടാ അപ്പം അപ്പൊ ഈ ആവിയിൽ വെവിച്ചെടുക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഈ ഗവേഷ ഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് അത്തരം വിഭവങ്ങൾ ഉണ്ടാക്കു ന്ന് പറഞ്ഞാൽ എണ്ണ എണ്ണ ഒരിക്കലും അതിൽ വരുന്നില്ല എണ്ണ കൂടുതൽ അടങ്ങിയ വിഭവങ്ങൾ കഴിക്കുന്നതാണ് നമുക്ക് ഭാവിൽ കൂടുതൽ കു ള്ളിലേക് ബാധിക്കുന്നത് ആവിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇത്രം ദോഷവശ ങ്ങൾ നമുക്കുണ്ടാകുന്നില്ല
ആ അതെ
അപ്പൊ രാവിലെ ഞങ്ങടെ വീടുകളിലൊക്കെ അപ്പം, ഇഡ്ലി, പിന്നെ ദോശ ഒക്കെഉണ്ടാക്കാറുണ്ട് പുട്ട് പുട്ടാണെങ്കിൽ കടല അല്ലെങ്കിൽ ചെറുപ ഒക്കെ കഴിക്കാറുണ്ട് പിന്നെ ഉച്ച ഭക്ഷണത്തിൽ ക്രമീകരിക്കുന്ന ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ഇലക്കറികളാണ് കൂടുതൽപിന്നെ മത്സ്യങ്ങൾ ഉച്ചയ്ക്കുള്ള ആഹാ ഹാരക്രമത്തിൽ മത്സ്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ചെറിയ മത്സ്യങ്ങൾ മാത്രമേ കഴിക്ക റൊള്ളു ഗവേഷണത്തിൽ പറയപ്പെടുന്നത് ഈ വല്യ മത്സ്യങ്ങൾ കഴിക്കുന്നത് ശരീര ത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട്, തന്നെ സാധാരണക്കാരുടെ മത്സ്യമായ മത്തിപോലുള്ള മത്സ്യമാണ്, സാധാരണ കഴിക്കാറുള്ളത്, മത്തിയിൽ ഒമേഗ, ഫാക്ടറി, ഏ കൂടുതലുള്ളതു അദ്ദേഹത്തിന് ഏറ്റവുംനല്ലതാണെന്ന്. നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്.
ആഹ, ഓക്കെ അങ്ങനെ, നമ്മള് മത്സ്യൊക്കെ ഉപയോഗിക്ക കേക്കാറുണ്ട്, പക്ഷെ വല്ലപ്പോ ഒക്കെ ഉപയോഗിക്കാറ്.
ഇപ്പൊൾ, നമുക്ക്
തണുപ് കാലമീ
ഹലോ.
അതെ, ഞങ്ങളടെ, വീടുകളങ്ങെ, നമ്മൾ
ചിക്കൻ, ബീഫ്, മട്ടൺ, വല്ലപ്പോഴും നമ്മൾ,
ഓ, ശരി.
എങ്ങനെയ ട്ടല്ലെ, ചുറ്റിനും, ആ, പറഞ്ഞോളൂ
അല്ല, നമ്മള് ചിക്കനൊക്കെ കഴിക്കാറുണ്ട്. നമ്മള് വേടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ വല്ലപ്പോയക്കെ വാങ്ങുള്ളൂ. അല്ലാത്ത സമയത്ത് ഇങ്ങനെ, ഇലക്കറികളൊക്കെ കൂട്ടി, നമ്മള് സാധാ പോലെ കഴിക്കാറാണ്.
ആ, ഓ, ആഹ, ശെരി, ആഹ അപ്പൊ, നമ്മൾ, കഴിവതും, നമ്മള, നമ്മള ഇപ്പ, നമ്മള്, കഴിക്കുന്നള്ള, ആ സമയത്തുള്ള രുചിയെ കുറിച്ച് മാ, ചിന്തിക്കത്, ഭാവി നമുക്ക് ആയുസും, ആരോഗ്യം, നമുക്ക് കിട്ടണം. ന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിവതും മാംസാഹാരം ഒക്ക കുറച്ചിട്ട്. വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ, തുടർച്ചയായിട്ട് കഴിക്കുന്നത് നമ്മുടെ ദഹനപ്രക്രിയയും. നമ്മുടെ കുടലിനെ ബാധിച്ച്. അത്, കാലാന്തരത്തിൽ. വേറെ, അസുഖങ്ങളായി, മാരകമായ. അസുഖങ്ങൾക്ക്, നമുക്ക് വഴിതെളിക്കാറുണ്ട്.
ആഹ, തീർച്ചയായും. എന്നാ ഓക്കെ ബൈ, വെക്കല്ലേ?